ആഹ് കേക്കുന്നുണ്ടോ
ആഹ് പറഞ്ഞോളൂ പറഞ്ഞോളൂ രാവിലെ
ഉമ് ഓഹ് ഭക്ഷണൊക്കെ കഴിച്ചു ഉമ് വീട്ടിലെന്തെങ്കിലും സ്വയം തൊഴിലെന്തെങ്കിലും ചെയ്യണ ആളാ
ആഹ് നമ്മക്ക് പറ്റുന്നിതിൽ നമ്മളെ കഴിവും പുരുഷന്മാരെ നമ്മളെപ്പഴും നമ്മ നമ്മളവരെ ആശ്രയിച്ചു കൊണ്ടുള്ളൊരു അത് നല്ലൊരു കാര്യം എന്ന് അല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നാ നമുക്കെപ്പഴും നമ്മുടെ സ്വയം പര്യാപ്തമായി നമുക്കൊരു പത്ത് രൂപ നമ്മുടെ കയ്യിൽ നിർത്തി എല്ലാ സ്ത്രീകൾക്കും ഒരു ആഹ് ഒരു ഒരു ഏഹ് അവർക്ക് മനോഭാവം ഉണ്ടാവും നമ്മളെപ്പോഴും നമ്മുടെ ആണുങ്ങൾടെ പുരുഷ മാരുടെ കയ്യിൽ കയ്യേന്തിക്കൊണ്ടു നിക്കുന്ന ഒരു പ്രവണത അത് നല്ലതല്ലാന്നാണ് എനിക്കൊരു അഭിപ്രായം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മടേതായിട്ടൊളള എന്തെല്ലാം ആവശ്യങ്ങളും അപ്പോ നമ്മക്കൊരു ഏതേലും ഒരു സ്വയം ഒരു തൊഴിൽ കണ്ടെത്തി ഇപ്പം ഒരുപാട് വീട്ടമ്മമാര് ഈ കോഴികളെയൊക്കെ വീട്ടിൽ വളർത്തുക അല്ലെങ്കില് ഫാമുകള് ഒരു ഒരുപാട് നല്ല വിജയങ്ങൾ ചേച്ചിമാര് കുറിച്ചുള്ള കൊറേ വാർത്തകൾ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നുണ്ടല്ലോ
അതെ
അപ്പം ഒരു കഴിഞ്ഞ തന്നെ നമ്മടെ കർഷകശ്രീടെ അവാർഡ് കിട്ടിയത് തന്നെ ഒരു ചേച്ചിതന്നെയാ ആ ചേച്ചി എത്രയോ കഷ്ടപ്പാടുകളിൽ കൂടിയാണ് അവര് കടന്ന് വന്നിട്ടുള്ളത് അവരെ പശു ശുവിന്റെ നമുക്ക് ആ ഒരു പിന്നെ പാല് പാലുൽപന്നങ്ങൾ തന്നെയാണെങ്കിൽ എന്തുമാത്രം നമുക്ക് അതീന്നുള്ള ആദാ യം നമുക്ക് വരുമാനം കിട്ടുന്നങ്ങനെ പഷേ അതൊക്കെ നമുക്ക് അതിനെല്ലാത്തിനും നമുക്ക് കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ നമ്മൾ അതിനെയെല്ലാം അതിജീവിച്ചു കൊണ്ട് വേണം തന്നെ മുന്നോട്ട് പോകാനായിട്ട് അപ്പം അതിനുള്ള നമ്മള് കഴിവതും പുരുഷന്മാരെ പുരുഷന്മാർ നമ്മളെ ഇതിൽ നിന്നും നമ്മള് മനസ്സിലാക്കേണ്ട പാഠം നമ്മൾ കഴിവതും പുരുഷന്മാ നമ്മള് അവരെ ആശ്രയിക്കാതെ അവനവന്റെ കയ്യിൽ നിന്ന് പത്ത് രൂപ കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ അഭിമാകരമായ ളള കാര്യമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നെ ഇയാൾ എങ്ങനെയാണ് ഈ മേഖലയെക്കുറിച്ച് എന്താണ് ഇതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുക
എൻക്കും അങ്ങനെ തന്നാണ് നമ്മള് മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്കും നമ്മുടേതായിട്ടുള്ള കൊറേ ആവശ്യങ്ങള് ണ്ടല്ലോ നമ്മളിപ്പോ മറ്റുള്ളവരോണ്ട് പൈസ ചോദിക്കാണെങ്കിൽ തന്നെ അത് എന്തിനായി എന്ത് ചെയ്യാനാ എല്ലത് അവർക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ കയ്യില് നമുക്ക് അത്യാവശ്യത്തിനുള്ള വരുമാനം ഉണ്ടെങ്കിൽ നമു ക്കു തന്നെ നമുക്ക് ആവശ്യള്ള കാര്യങ്ങള് ചെയ്യാം നമ്മളിപ്പോ നമ്മുടെ വീട്ടില് ചെയ്യണത് കോയി കോഴിവളർത്തലന്നെ നമ്മുടെ വീട്ടിലി പ്പം പത്തിരുവതോളം കോയികൾണ്ട് അത് അതിൽ പകുതി പകുതിം മു മുട്ട യിടുന്നൊണ്ട് ന്നാ മുട്ട വിറ്റിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് പൈസ ഉപയോഗിക്കുന്നുണ്ട്
ഉമ് ഉമ് ഉമ്
ഉമ്
അതങ്ങനെയാ അത് കോഴിയാണെങ്കിലും പശു ആണെങ്കിലും ആടാണെങ്കിലും പണ്ട് കാലത്ത് നമ്മ ക്കറിയാം നമുക്ക് ഇങ്ങനൊള്ള ഈ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വരുന്നേന് മുൻപായിട്ട് പണ്ടത്തെ മുത്തശ്ശിമാര് പറയും ല്ലോ അവരെങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഇതുപോലുള്ള എല്ലാ വീടുകളിലും എല്ലാവരും പ്രായമുള്ള ആളുകളെല്ലാം ഇതുപോലുള്ള ഏഹ് കൃഷി പരിപാലനം കോഴി പരിപാലനം ഇതുപോലൊക്കെ ചെയ്തിട്ടാണോ അവർ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പോലെ ഓൺലൈൻ വ്യാപാ പാരങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ല്ലോ
അതെ
അപ്പൊ നമ്മടെ ഇപ്പോഴത്തെ തലമുറ മനസ്സിലാക്കേണ്ടത് ഈ ഓൺലൈൻ വ്യാപാരങ്ങളും ആഹ് അങ്ങനെയും ഇങ്ങനെയും ള്ള ഈ ഒരു ഇതിലേക്ക് മാറാതെ എല്ലാവരും ഒരു ബിസിനസ് ഇത് നുള്ള താല്പര്യത്തിൽ നിന്ന് നമ്മ നമ്മടെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ ഒരു സ്വയം പര്യാപ്ത മേഖലയിലേക്ക് നമുക്ക് പിന്തിരിയാൻ പറ്റുമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം പുരുഷന്മാരുടെ മുന്നിൽ അവനവന് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട്. എന്തെങ്കിലും ഇതുപോലത്തുള്ള പശുവളർത്തലോ കോഴിവളർത്തലോ ആടുവളർത്തലോ പിന്നെ അതുപോലെ തന്നെ എൻ എന്തെങ്കിലും ഒരു ചെറിയ തോതിലുള്ളത് ഉമ് ഇപ്പൊ ഒന്ന് നമുക്ക് എന്തിനാണ് കൂടുതൽ പറയുന്നത്. നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയായ ആഹ് ആരം ഫോ ഭക്ഷണം. ഉണ്ടാവുന്നത്
ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് നമുക്ക് അച്ചാറുകൾ നമുക്ക് വിറ്റ് കഴിഞ്ഞ് നമു അതിൽ നിന്ന് അച്ചാറുകൾ ഉണ്ടാക്കി നമുക്ക് വിപണന മേഖലയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ? അപ്പൊ അങ്ങനുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വളരെ ഒരു കാര്യം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങ ഒക്കെ നമുക്ക് ചിയ്യാൻ സാധിക്കും അച്ചാറ് ഇഷ്ടം പോലെ നമുക്ക് പലതരത്തിലുള്ള അച്ചാറുകളുണ്ടല്ലോ? അപ്പൊ അതൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്തേ നമുക്ക് പല ഹ് കടകളിൽ കൊണ്ട് കൊടുക്കുകയോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷെ സ്വയം ഒരു മനസ്സുണ്ടായിരിക്കണം. എന്താണ് ഇയാൾടെ അഭിപ്രായം.
അതെ അതിനോട് ഞാൻ ഞാനും യോചിക്കുന്നു നമുക്ക് നമുക്കെന്നെ ആഗ്രഹം വേണല്ലെ? അത് മറ്റുള്ളവർ നിർബന്ധിച്ചുകൊണ്ട് നമ്മളൊന്നും ചെയ്യരുത് നമ്മൾ നമ്മുടെ തന്നിഷ്ടം കാണിച്ച് നമ്മള ത് ചെയ്ത് അത് പ് തീർച്ചയായും നംക്ക് വിജയകരമാക്കി കൊണ്ടാ പൊ നമ്മള് വീടിന്റെ അടുത്തൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് ഈ കേക്കൊക്കെ ബേക്ക് ചെയ്തിട്ട് വീടില് അട് ടുത്തുള്ള വീടുകളിലൊക്കെ ബിസിനസ് അങ്ങനെ കണ്ടിട്ടുണ്ട്. അവര് സ്വയം കാലിൽ നിക്കാൻ വേണ്ടി അങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുന്നു.
ഇത് ഇതാണപ്പൊ നമ്മൾ അങ്ങനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നമ്മള് കൂടുതലുന്നുള്ളങ്ങ നുള്ള മേഖലയൊക്കെ നമ്മള് തന്നെ അത് തിരി അല്ലാതെ വേറാരെങ്കിലും പറഞ്ഞ് നമ്മൾ ചെയ്യുന്നല്ല നമ്മൾ ചെയ്യേണ്ടത്.
ഉം അതാ പിന്നെ വീട്ടില് ഇങ്ങനെ പശു അങ്ങനെ എന്തെങ്കിലുണ്ടോ? പശു ആട് അങ്ങനെ എന്തെ ങ്കിലും
ഞാന് ഇപ്പ നമ്മളെ ഈ കോവിഡ് കോവിഡ് സമയത്തൊക്കെ ആണെങ്കില് നമ്മളെ വീടുകളില് നമുക്ക് പ്പൊ കൂടുതൽ പറമ്പുകളൊന്നും ഇല്ല നമുക്ക് സ്ഥല സൗകര്യം ഇല്ലെങ്കിൽ പി ഉള്ള സ്ഥലൊക്കെ നമ്മള് ഗ്രോ ഗ്രോബാഗുകളൊക്കെ വെച്ച് നമ്മളതിൽ വെച്ച് മണ്ണ് നിറച്ച് നമ്മള് വളം അതിൽ ഇട്ട് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും ഇപ്പോ ചീര, വെണ്ട, ത ക്കാളി, വെണ്ടക്ക തക്കാളി അങ്ങനോള്ളതൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കൃഷിയില ചെറിയ ചെറി യ പച്ചക്കറികളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കി അതിന്ന് കിട്ടുന്ന കൊറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീ ടുകൾക്കോ കടകളിലൊക്ക ഒക്കെ കൊണ്ട് കൊടുത്ത് അങ്ങനെക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായക്കൊ ഞാൻ ചെയ്യുമാരുന്നു. അതൊക്കെ നമുക്ക് മനസ്സിന് സ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടും നമുക്ക് നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടോക്കെ ഒരു വരുമാനമായിട്ടു ള്ളൊരു സ്രോതസ്സുവാണല്ലോ അത്.
അതെ അതെ തീർച്ചയായും.
എങ്ങനെയാ കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളാണോ?
അങ്ങനെ കൃഷി ഇതുവരെ അങ്ങനെ ചെ ചെയ്തിട്ടൊന്നുല്ല നമ്മടെ അപ്പനപ്പൂപ്പന്മാർണ്ടാക്കിയ ചെല സംഭവങ്ങള് നമ്മളെപ്പോഴും അത് കഴി ക്കണ് ണ്ട് നമ്മള് വാഴപ്പഴം അന്നേരപ്പോലെ മാങ്ങ അ സംഭവങ്ങളൊക്കെ ഇപ്പഴും നമ്മൾ അതിന്റെ ഗുണം അ അനുഭവിച്ചൊണ്ടിരിക്കയാണ് അതേപോലെ നമ്മളും അങ്ങനെ ചെയ്താല്േ മറ്റുള്ളവർക്കും നമുക്ക് തന്നെ അതിൻറെ ഫലം കിട്ടും.
അതെ അതെ അതെ അത അതാണ് ഇപ്പൊ നമ്മള് പറയല്ലോ നമ്മുടെ നമ്മുടെ പാപ്പ നപ്പൂപ്പന്മാരുടെ കാലം അതാ പറഞ്ഞ അവര് അന്നത്തെ കാല ത്ത് അവരെന്ത് നല്ല അധ്വാനികളായിരുന്നു അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ?
ഇല്ല അവരിപ്പോഴും ഭയങ്കര അവർക്ക് നല്ല ആരോഗ്യവും സംഭവങ്ങളൊക്കാണ്
അതാണ് നല്ല ആരോഗ്യമുള്ള ആളുകളായിരുന്നു അവര് അവർക്ക് അവർക്ക് അധ്വാന- നിക്കാനുള്ള മനസ്സും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള എന്തിനാണ് കൂടുതൽ പറയുന്നത് ന- ക്കഈ പ്രമേഹം പോലുള്ള ഇപ്പോഴുള്ള അസുഖങ്ങൾ ഏെങ്കിലും ഒരു മനുഷർക്ക് പണ്ട കാലത്തും- ർക്ക അല്ലെർക്കോ ഈ പ്രമേഹംൾ അസുഖോ അല്ലെങ്ക എന്തിനാണ് പറഞ്ഞത് ഈ അസുഖങ്ങൾ മായ അസുഖങ്ങൾ ഒന്നും ആർക്കുണ്ടായിുന്നില്ല
അതെ. അവര് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് അവര് പോലും ഇപ്പോഴും ഭയങ്കര ആരോഗ്യത്തോടെയാണ് നിൽക്കുന്നത് നമ്മുടെ വീട്ടിലന്ന അതിന്റെ അമ്മമ്മയൊക്കെ ഭയങ്കര എപ്പോഴും നല്ല ആരോഗ്യമാണ് പ എൺപത് വയസ്സങ്ങാനുംയപ്പോഴും അങ്ങനെ വലിയ പ്രശ്നങ്ങന്നുള്ളയ- വ്യസായന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നല്ലാതെ അവര് അന്ന് അധ്വാനം കൊണ്ട് ഇപ്പം നല്ല രീതിക്ക് ജീവിച്ചു പോണ്‌
ഇത് നല്ല പോലെ അധ്വാനിക്കുന്ന അവർടെ ദേഹം അനങ്ങി അധ്വാനിക്കുന്ന ആളുകളായിരുന്നു നമ്മുടെ, - പണ്ടത്തെ കാലത്തെ ആളുകള് ഇ ഇപ്പം എല്ലാവർക്കും യന്ത്രങ്ങളാണ് മിക്സി മുതൽ ഗ്രൈൻഡർ എന്ന് വേണ്ട എല്ലാത്തിന യന്ത്രങ്ങൾ വന്നതോട കൂടി നമ്മൾ മനുഷ്യർക്ക് ദേഹ- മറങ്ങാൻ പറ്റാത്തൊര അവസ്ഥയിലേക്ക് നമ്മൾ മടിയന്മാരെ തീന്നു ഇതാണ് ഇതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാന- കാരണം ബേസിക് റീസൺ
അതെ. ഇപ്പൊ എല്ലാത്തിനും നമുക്ക് ഓരോ മെഷീൻസാണ് എല്ലാ സംഭവങ്ങളും അരക്കാനും തിരുമ്പാനും അലക്കാനും എല്ലാത്തിനും നമുക്ക്- ഓരോന്നിനും ഓരോ മിഷീൻ ആളുകൾക്ക് തടി അനങ്ങേണ്ട ആവശ്യല്ല
അപ്പൊ ഈ മെഷ ആ ഈ മെഷീനുകൾന്ത പത്രങ്ങൾ വന്നതോട കൂടിയാണ് നമ്മൾ ഇത്രയും നമുക്ക് എല്ലാത്തിനും നമുക്കരു മടി വന്നതോടുകൂടിയാണ് അസുഖങ്ങള് ഈ കേരളത്തില് ഇത്രേ ഉണ്ടാകാന് കാരണം.
അതെ. തീർച്ചയായും അസുഖങ്ങളുടെ എണ്ണം കൂടുന്നതല്ലാത കുറയുന്നില്ലല്ലോ ഓരോട്ട നോക്കിയാല് അവിടെ ആർക്കെങ്കിലും ഒരു- അസുഖമല്ലാത്തവരുണ്ടാവില്ല പ്രഷറോ കൊളസ്ട്രോളോ കൊളസ്ട്രോൾോ ഷുഗർോ അങ്ങനെ തുടങ്ങിയ അസുഖങ്ങളല്ലാത്ത ആരുും ഇല്ല
എല്ലാവർക്കും അസുഖങ്ങൾ അസുഖങ്ങൾ അസുഖങ്ങൾ എന്ന നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാ- എല്ലാവർക്കും ആ ഒരു രീതിയിലുള്ളത് മാത്രമേ ഇപ്പ കാണുന്നുള്ളൂ അപ്പൊ നമ്മൾ കഴിവതും ദേഹമനങ്ങി- ഇനിയിപ്പം ആരോടും പറഞ്ഞിട്ട് ഉപദേശങ്ങളൊന്നും ആര ചെവിക്കൊള്ളും തോന്നുന്നില്ല യുവത- തലമുറം മുഴുവൻ മെഷീനുകളുടെ പുറകെയായി ഇ മിക്സിെ പണ്ടത്തെ പോലെ അമ്മിക്കല്ലോ ആട്ട- ല്ലോ ഏതെങ്കിലും വീടുകിൽ കാണുന്നുണ്ടോ ഇപ്പോ
ഇല്ല നമ്മള് തതിരഞ്ഞു നോക്കിയ അതുപോലെ ഓരോണ്ണം പോലും കാണാൻ സാധിക്കില്ല കാരണം അതൊന്നും ഇല്ല അപ്പോൊ ഉപയോഗിക്കുന്നവരില്ല ഉം ഉഹ ഉ എങ്ങ താങ്കൾെപ്പോഴും അങ്ങനെ മെഷീൻസ് അല്ലാതെ അമ്മൽ അരക്കാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ
ഈ അമ്മിക്കല് ഇപ്പൊ ഒരു നമ്മളൊരു കൊറോണക്ക് മുൻപ് വരെ ആ ഒരു സംവിധാനം നമ്മുടെ വീടുകളിലൊക്കെ ഇത് ആ അമ്മിക്കല്ലല് ആര ആട്ടുകല്ലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്കും നമുക്ക് നമ്മുടെ വീട് കുറച്ച് വേറ സ്ഥല ത്തേൊ മാറേണ്ടി വന്നതുക കൊണ്ട് അത് എടുത്തുകൊണ്ട് പോകാനുള്ള ഭാരത്തിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം അത് നമ്മൾ വഹിച്ചു കൊണ്ടു പോകാനുള്ള ബുദ്ധിമുട്ടുകള കൊണ്ട് മാത്രം നമ്മൾ എടുത്തില്ല കഴിഞ്ഞ ഒരു ഒരു രണ്ട വർഷം വർക്ഷത്തിന് മുൻപ് വരെ നമ്മുടെ കൈകളിൽ എല്ലാം ഈ അരകല്ല് ആ എന്ത പറഞ്ഞൽ അമ്മിക്കല്ല് ആട്ടുകല്ല് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതിനന് ശേഷമാണ് നമ്മൾ വീട് മാറി പോയി താമസം തുടങ്ങിയ ശേഷമാണ് നമ്മളത് ബുദ്ധിമുട്ടായി വന്നത് പിന്നെ ഇതായിട്ട് പക്ഷെ എന്നാലും ഞാൻ ഈ ആതിനെ ഒരു ഓർമ്മപ്പെടുത്ത തന്നെയാണ് എണം ഞാന് നമ്മള് പണ്ട കാലത്തെ മുത്തശ്ശിമാർ ചെയ്തിരുന്ന പോലെ മൺപാത്രങ്ങളില് കൂട്ടാനകിൽ കറിയുമെങ്കിൽ ഞാൻ വെച്ച് നമ്മുടെ ആ പഴം പഴമയുടെ മാധുരിം ഇപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കാറുണ്ട്
ആഹ് എന്നാ ക്കെ ശെരി കേട്ടോ കട്ടായി ആാണ്